ഹലോ ഹലോ
ഹലോ
കേൾക്കണിണ്ടോ
ഹലോ
കേൾക്കം ഹലോ കേൾക്കണ്ടോ
കേക്കണ്ട് കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഭക്ഷണം കഴിച്ചോ
ഇല്ല അക്ഷണം കഴിച്ചില്ല കഴിക്കാൻ നിക്ക കഴിക്കാൻ നിക്കാണ് ഉം
ഏ നേരത്തെ ഭക്ഷണം കഴിക്കണാ ഇല്ലല്ല ഇവിടെ കഴിച്ചിട്ടില്ല
ഉം നേരത്തെ മോളുണ്ട് മോളുണ്ട് മോ ക്ക് ഫുഡ് നേരത്തെ കൊടുക്കുമ്പോ ഓള് അപ്പൊ കുടെ കയിക്കും
ഏ മോളൊക്കെ എത്രായി ചെറിയതാ
ആ
ആ ആ ആ ഒരു മോളന്നെ ഉള്ളൂ
ആ മോളന്നെള്ളു ഒരാള് തന്നെ ഉളളൂ അവിടേ കഴിച്ചോ
ഇവിടെ കഴിച്ചിട്ടില്ല്യ ഞാനും മക്കക്ക് ഞമക്ക് മൂന്ന് മക്കളാണ് അവരെ പഠിപ്പിക്കലും എഴുതി പിക്കലൊക്കെ കഴിഞ്ഞ ആ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കോളൂ ഉം
ത്രല്ല മക്കള് പഠിക്കണ
മക്കള് വലിയ ആള് ഉം ആറാം ക്ലാസ് പഠിക്കണ്ട പിന്നെ രണ്ടാമത്തെ ആള് മൂന്നാം മൂന്നാം ക്ലാസ്സ് പഠിക്കണ്ട് പിന്നെ ഛെർദ ഛെർദീന് പിന്നെ രണ്ടര വയസ്സ
അവിടെ അടുത്ത് തന്നെയാണോ സ്കൂളൊക്കെ
ആ സ്കൂൾ ഇവിടെ അടുത്തന്നെ വണ്ടിയില് പോണം
ഏ രാവിലെയൊക്കെ എപ്പഴാ പോലെ തുടങ്ങ സ്കൂള് പത്തുമണിക്കൊക്കെ
ആ പത്തരക്ക് തുടങ്ങും ഒമ്പത് നാപ്പത്തയഞ്ചിന് അല്ലെങ്കിൽ പത്ത മണിക്ക് വണ്ടി വരില്ലേ
എ അവിടെ അടുത്തേന്നെ ആവൂല്ലേ വണ്ടി
എന്നല്ല
ഉം എങ്ങനെ ഫുഡൊക്കെ കൊണ്ടാവല സ്നാക്സും അതുപോലത്തെ ഫുഡുകളൊക്കെ ഫുഡൊക്കെ കൊണ്ടപോലാണോ ചോച്ചാ
അല്ലല്ല ഫുഡ് സ്കൂൾ നന്നെ ഗവൺമെന്റ് സ്കൂൾ അല്ലെ
ആ ആ
അപ്പോ ഫുഡ് സ്കൂളന്ന അങ്ങ തന്നെ
എ ഇപ്പങ്ങനെ ന്ത പഠിപ്പിക്കാനൊക്കെട തുടങ്ങിട്ടുണ്ടാവുള്ളൂ ല്ലേ
ആ പഠിപ്പിക്കലൊക്കെ തുടങ്ങി ആ ഒരു മാസമായിത്തൊടങ്ങീല്ലേ ഇപ്പൊ രണ്ടു മാസ ഒരു റെസ്റ്റ് ഇപ്പം പഠി
ആ പ്പം ആ എങ്ങനെ എന്താ പഠിക്കാനൊക്കെ നിക്കുവോ വീട്ടില്ിൽ പഠിക്കാനൊക്കെ നിങ്ങെ കൂടെ നി
ആ ഇരിക്കൊക്കെ ചെയ്യോ ഞമ്മ ഇരിക്കണം എന്നാര് ഇ ഞമ്മള് നോക്കിട്ടില്ലെങ്കില് ആ ഭാഗത്തൊക്കെല്ല
ആ ആഹ് ഇതുവരെ വെക്കേഷൻ ആ ആ ഇതുവരെ വെക്കേഷനായി ക ചെയ്ത് നടക്കലേയിരിക്കും അല്ലേ?
ആഹ് ഇതുവരെ കളിയൊക്കെ കാര്യായിട്ട് നടക്കാരുന്നു മദ്രസ മാത് മാത്രോ ഉണ്ടായിരുന്ന് ഇപ്പ പിന്നെ
സ്കൂൾ മദ്രസ്സ അവിടെ അടുത്തു തന്നെ?
അടുത്തന്നെ നടന്നു പോകുന്നു.
ഏഹ് മദ്രസ്സെപ്പളാ രാവിലെ
ആഹ് മദ്രസ്സ വല്യ മോ വല്യ ആക്ക് ആറരക്ക് ചെറിയാക്ക് ഏഴരയ്ക്ക്.
ഉം
പിന്നെ ഓര്ക്ക് റെസ്റ്റ് ഇല്ല മദ്രസ്സ കഴിഞ്ഞ് വെരെ സ്കൂൾ പോവാ ആഹ്
മയക്കെ ആയോണ്ട് ഞാൻ സുബൈക്ക് ഏഹ്
ആഹ് എണീക്കാൻ ഭയങ്കര മടിയാണ് ഇന്ന് ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ മഴ പെയ്ത്
ഒ ഓ ആഹ് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ചെറുതായിട്ട- ഇവിടെയും മഴണ്ട്
നിങ്ങളാ ഭാഗത്ത് എങ്ങനെ വെള്ളൊക്കെ കേയറണായിട്ടാ
ഞങ്ങളവിടെ മലയാണ് മല മണ്ണിടിച്ചിട്ടുണ്ടണ സ്ഥല
വെ ഉം വ ഒരു ഞങ്ങള് മണ്ണിടിച്ചില് കഴിഞ്ഞാട്ട് ഞങ്ങളെ വർക്കേരിയ ആ ഭാഗം ഒന്നായിട്ട് പോയീനി അങ്ങനെ ഞങ്ങളീ- സൈടി ലെ വീടിന്റെക്കെ ഓരോ ഭാഗങ്ങളായിത് ഓ പോയീനി മണ്ണിടിഞ്ഞാട്ടെ അപ്പൊ-
ന്നിട്ട് പിന്നെങ്ങനാ ആ വീട്ടിതന്നെ ഇപ്പം താമസിക്ക്ണേ
ആഹ് വീട് നന്നാക്കിയും പോയി പിന്നേം താമസ്ച്ച് സർക്കാറെടുത്തുന്നു പൈസേം ഇതൊക്കെ കിട്ടും
ആ പിന്നെ രണ്ടാമത് -
രണ്ടാമെന്ന് ആ എടുത്ത്ണ്ടാക്കി ആ ഇപ്പ അങ്ങനെ മഴ അതികാവുന്ന ടൈമിലൊക്കെ ഇവട്ന്ന് മാറി നിക്കലാ അന - ആതെന്നെ അവിടെ എങ്ങനെ മയ മയൊ ക്കേണ്ടാകുമ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് എന്തെണ്ടാവോ
ഇല്ല ഇല്ല ഇവടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല
ഉം
വെള്ളം കേറ്ണ ബുദ്ധിമുട്ടോ മണ്ണിടിച്ചില് അങ്ങത്തെ- പ്രശ്നം ഒന്നുംയില്ല
ഏ തൊടൊക്കെണ്ടോ തോട് പൊയാ അങ്ങനൊക്കെ
പൊഴല്യ പാടം. തോടൊക്കെ ഇണ്ട്. പക്ഷെ അത്ച്ച്ട്ട് വള്ളം കേറ്ണ ഏരിയൊന്നല്ല.
ആ പ്പം സുഖാണ് പേടിച്ചണ്ടാ.
പേടിക്കണ്ട. ആഹ ഇത് കേട്ടിട്ട് നമ്മളെ ഫോൺലൊക്കെ കാണാ കേക്കുമ്പൊതന്നെ പേടിര്ന്ന് ഈ മഴന്റെ സമയത്ത് ഫോൺല് ഓരോന്ന് കാണല്ലോ ഓരോ
ആ ആ ഞങ്ങളത് ഇങ്ങനെ ഇടിഞ്ഞൻ്റെ ബാക്കി പിന്നിങ്ങനെ ഇ ള്ള പേടിആ എങ്ങനെ
കൂടുതൽ മഴിം ഇതൊക്കെ ഇണ്ടാവ്മ്പോ വീട്ട്ന്ന് മാറേണ്ടി വരൂല്ലേ?
ആ ആ അങ്ങനെ മാറി നിക്കലാ. അധികം മഴയ്യുമ്പോ അങ്ങനെനീങ്ങും ബന്തുക്കളെ വീട്ട്ക്കോ അങ്ങനൊക്കെ മാറും.
ഉം
ആ ഏരേലുള്ളോരൊക്കെ മാറേണ്ടിരും ല്ലേ?
ആ ആ കുക്കിങ്ങൊക്കെ ചെയ്യോ ഫുഡ്
ആ കുക്കിങ്ങൊക്കെ അത്യാവശ്യക്കെ ചെയ്യും. ആദ്യൊന്നും അറീലേനി കല്യാണം കഴിഞ്ഞേൻ്റേഷം ഒക്കെ പഠിച്ചു. ഇപ്പോ ഒരുവിതൊക്കെ കഴിയും. ചെയ്യും.
കേക്ക് അങ്ങൻത്തൊക്കെ വെക്കും.
ആ ഒക്കെ ചെയ്തോക്കും ചെറുതായി രീതിയിലൊ ക്കെ വല്യ രീതിക്കൊന്നല്ല. മ്മള്‌ പഠിച്ച്ട്ടും കാര്യൊന്നുല്ല. എന്നാലും നമ്മളെ ഐഡിക്കൻസരിച്ച് ചെറുതായിട്ട് ഇങ്ങനെ കുട്ടി ആ കുട്യേക്ക് ബർത്തിഡേ കാര്യൊക്കെ വരുമ്പോ അമ്മള് ചെയ്തൊട്ക്കാന്നല്ലാതെ.
ഏഹ് ഉം
പൊർത്ത് സെയിലെയ്യാനും തിനൊന്നും പ്പഴ അറീല. അതൊന്നും പഠിച്ച്ട്ടും കാര്യ ആഹ് ഇങ്ങള് അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യോ? ജോലി എന്തെങ്കിലും ചെയ്യ്ണ്ടോ? ജോലിക്കോവ്ണ്ടോ?
ഹലോ
ജോലിക്ക് പോണ് ണ്ടോ? ഹലോ
ആഹ് കേക്ക്ണ്ല്ലേ?
പോണാളാ
ഞാന് എന്താ ടി ടി ആഹ് ടി ടി സി കഴിഞ്ഞതാണ്. വർക്കിനങ്ങെ നോക്ക്ണ്ട് എങ്ങനക്കി എങ്ങനെ റെഡിയായിയില്ല വീട്ട്ന്ന് ഇങ്ങനെ ക്ലാസ് തൊടുക്കും കുട്ടേൾക്ക് ഇങ്ങനെ.
ആഹ് ആഹ്
ഉം മോള് ഇണ്ടായോണ്ട് പൊറത്തൊന്നും ആഹ് ആഹ് രണ്ട് കുട്ടിയേക്ക് അങ്ങനെ എടുത്ത് കോടുക്കല്ലേ ഇങ്ങള് എങ്ങനെ പഠിച്ച്ണോ? അവർ
ആഹ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിങ്ങാണ്ട് ടി ടി സി പഠിച്ചിരുന്നെ. പിന്നെ കഴിഞ്ഞ് ഒരു രണ്ട് മാസം വർക്ക് ചെയ്തി ന്നു
ഏഹ് പിന്നെന്തെ മക്ക് മക്കളായപ്പ നിർത്തിയതാ? ഏഹ്
ആഹ് കല്ല്യാണം കഴിഞ്ഞു പിന്നെ പിന്നെ നിർ
ഏഹ് പിന്നെ ട്യൂഷന് ഒന്നും നോക്കിണ്ടാവിലല്ലേ? ഉം ഇപ്പങ്ങനെ ഓൺലൈൻനായിട്ട് ത്തക്കെ ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ ഇണ്ടല്ലോ അത്യാശ്യം.
ആഹ അപ്പൊ ഇപ്പൊ ഒരുപാടുണ്ട് ഇപ്പൊ അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ട്യൂഷൻ. എടുക്കണതും പല കോഴ്സിനു ണ്ടല്ലോ മെഹന്ദി ആയിട്ടും കേക്ക് മേക്കിംഗ് ആയിട്ടും
ആഹ ആ ടൈലറിങ്ങും ആയിട്ട് എല്ലതും ഉണ്ട്.
ആഹ ടൈലറിങ്ങ് ആയിട്ടും ഒക്കെ ണ്ട്
ഉം ചെറിയ മോളായി ഇറങ്ങിണ്ടാവലല്ലെ ടൈലറിങ്ങ് അത്യാവശ്യം ന്റത് ങ്ങനെ വീട്ടിലെല്ലതൊടിച്ചല്ലോ പുറത്തൊക്ക ഒന്നും നടക്കൂല.
ആഹ ആഹ ഞാനും അങ്ങനത്തന്നെ ഇൻ്റെത് തോ മക്കൾക്കൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള താടി അല്ലാതെ പോറത്തക്കൊന്നും സംഭവം അടിക്കൊന്നില്ല.
ആഹ അമ്മൾ ആപ്പ അമ്മളന്നിട്ടിയ പൊറത്തേക്ക് ഏ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അടിച്ചതാ ഇങ്ങനെ എല്ല യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ? വീ
ആഹ അപ്പൊ എല്ലാ സംഭവവും നമ്മുക്ക് ബേസിക്ക ആയിട്ട് എ കാര്യങ്ങളും കട്ടിങ്ങ് യാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ ഉണ്ട്.
ആഹ യൂട്യൂബിലുണ്ട്. ആഹ നിങ്ങള് അങ്ങനെ പഠിച്ചു? ആ
ആഹ ഞാന് അങ്ങനെ പഠിച്ചത് തന്നെയായിരുന്നു.
ആം വീട്ടില മിഷീനോക്കെണ്ടോ?
ആഹ വീട്ടിൽ മെഷീനുണ്ട്. അപ്പൊ അങ്ങനെ യൂണിഫോമ് രണ്ട് മക്കള്ളത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തു.
ആഹ അല്ലെ അമ്മക്കറിഞ്ഞാ പിന്നെ പോറത്ത് കൊടുക്ക ണ്ടല്ലോല്ലേ? ഇപ്പൊ അടിക്കൂലി ആ അടിക്കൂലി. നല്ല വിലയാണ് പാ ആ നല്ല റേറ്റിലാ നമ്മള് തുണി വാങ്ങണേക്കാട്ടി പൈസ അടികുലി
ആഹ അടിക്കൂലിക്കാണ്. അതുകൊണ്ട് ഇപ്പോ നമ്മൾ ശുരിദാർ ഇപ്പോആരും റെഡിമെയഡ് തന്നെന്ഇപ്പോ തുണി എടുക്കണില്ലല്ലോ - തുണി എടുത്ത് അടിക്ക്മ്പം നമ്മള് പൊറത്തടിക്കും ആഹ് റെഡിമെയ്ഡ്ന്നെ വങ്ങല് - പൊറത്തടിക്കാൻ കൊടുക്കുമ്പോ അനേക്കാട്ടീ-
നല്ല ആഹ് റെയിറ്റാ ആഹ് ട്രീപ്പ ഒക്കെ പോവാറ്ണ്ട-
ത്രീ പീസിന്റെ ശീലൊക്കെ എടുക്കുംമ്പം തുണി എടുക്കുമ്പളൊക്കെ അഞ്ഞൂറ്- രൂപ ഉണ്ടാവുള്ള ര തുണിക്ക് അഞ്ഞൂറ് -
ആഹ് ആഹ് നമ്മള് വാങ്ങിയ പൈസക്കത്രേം-
ആഹ് എരട്ടി അമ്മള് കൊട്ക്കണം- എന്തെങ്കില്ക്കെ ജോലിക്കെ ഉള്ളത് നല്ലതാണ്-
ആതെ-
എന്തെങ്കിലും സ്വന്തായിട്ട് ഒരു കൈ-
ആഹ് ആഹ് ആഹ് അവിടെ എങ്ങനെ മെഷീൻ കറണ്ടിന്റെ മെഷീനതോ?
ആഹ് ഞാൻ കറൻ്റിൻ്റെ മെഷീൻ ഉണ്ട് ചവ് രണ്ടും ഉണ്ട്- കരണ്ടിനുള്ള അമ്ക്ക് കറന്റിന്റെ മെഷീന് കുത്തിങ്ങോട്ട് അടിക്കാം- ഇല്ലില്ല പൊറത്തുക്കൊന്നും കൊടുക്കൂല-
ഓഹ് - ആഹ് ഒരു ക്ലാസ് മാസ ക്ലാസ്സിന് പോയന്നാ പുറത്തക്കും എടുക്കാന്നത്-
ആഹ് ആഹ് താല്പര്യംണ്ട് പശ് ദേ ടൈം ഇല്ലാത്ത പ്രശ്നം ചെറിയാ മോല് കൊറച് കഴിഞ്ഞിട്ട് ഒന്ന്-
ട്രിപ്പ് അങ്ങനെ പോവേണ്ടോ -
ന്നാ ശെരി ന്നാലോക്ക്ട്ടോ
ആ ആ ന്നയ്ക്കോട്ടെ ആ ശെരി